ഹലോ
ഹലോ ആ എന്താ വർ
ഹലോ കേൾക്ക്ൺ ല്ലേ
ആ കേക്ക്ണ് ണ്ട് എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം അവടെ
ആ നല്ല വർത്താനെന്നെ ഉം എന്റെന് സൗണ്ട് കൊറവാ
ആ ഇപ്പൊ കേക്കണ്ട് ഇപ്പ കേക്കണ്ട്
പിന്നെ ഫുഡൊക്കയിച്ചോ?
ആ ഫുഡ് കയ്ച്ച് ഞാപ്പൊ ഓഡ്സൊ ക്കണ്ടാക്കി കഴിച്ചുകൊണ്ട്ക്കാ
ആ എന്താണ്
ണ്ടായിന്നത് ഇൻക്ക് ഉച്ചക്ക് ചോറും മീൻ കറിയേയ്ന് അവിടെ എന്തേനു ഉച്ചക്ക്
ഇന്ന് കൂട്ടാനൊന്നും ണ്ടാക്കില്ല മക്കളൊക്കെ പോയപ്പോ ഞ്ഞി രാത്രി ണ്ടാക്കാ വിചാരിച്ച്
ആ ശരി ഇവിടെന്ന് ഹസ്ബന്റിന് ഒരു കല്യാണണ്ടായിന് അപ്പോ മുപ്പര് ബിരിയാണി കഴിച്ചു വന്ന് ണ് അപ്പൊ ഞാന് ഇന്നലത്തെ കറിയും ചോറൊക്കെണ്ടായിന് ആ ഞാ ബിരിയാണി ഒക്കെണ്ടാക്കും നിങ്ങൾക്ക് നിങ്ങള്ണ്ടാക്കൂലേ?
ഞാന് ണ്ടാക്കലക്കെണ്ട് ന്നാലും ഇങ്ങള്ണ്ടാക്കണ റെസിപ്പി ഒന്ന് പറഞ്ഞേരോ
ആ ആ ന്റെ ബിരിയാണിക്ക് നല്ല അഭിപ്രായ ന്റെ വീട്ടിലാണെങ്കിലു ഇവിടൊക്കെ എന്റെ വലിയ ജേഷ്ഠത്തിക്ക് ഭയങ്കര ഇഷ്ട ണ് മ് ഞാന് ഞാൻ ന്റെമ്മാന്റെ റെസിപ്പിയാണ് ണ്ടാക്കല്ട്ടോ ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില് വേറെ റെസിപ് പ്യാണ് ൻ്റെ വീട്ടില് വേറെ റെസി
ആ പലർക്കും പല ബിരിയാണിയാന്നൊക്കെ പറയണ കേ
ആ ആ ക്ഷേ ഇന്റെ സിമ്പിൾ ബിരിയാണിയാ ഞാപ്പോ കഴിഞ്ഞായ്ച്ച അധികം വെള്ളിയാഴ്ച നമ്മെന്തെങ്കിലും നോൺ വെജൊക്കെ ഉണ്ടാക്കേ ഞാപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ബിരിയാണിയാ ണ്ടാക്കിന്നത് അപ്പൊ അതൊക്കെ തട്ടിക്കൂട്ട് അരമണിക്കൂറോണ്ട് ബിരിയാണി ആയതാ ആ ആ ഞാൻ ഫസ്റ്റ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്താണ്ടാ ട്ടാ ബിരിയാൻ വെക്കല്
ആ
ന്നാ പിന്നൊടയൂല ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഫ്രൈക്കാ ഇഷ്ടം ആഹ് മസാലേത്തെ ചിക്കൻ അങ്ങനെ ഇഷ്ടല്ല അപ്പം ഉം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വിരിയാൻ വെക്കും ആദ്യം നമ്മൾ എല്ലാം ഉള്ളിം തൊക്കെ തൊലിച്ചിട്ട് ഞാന് വല്ല്യുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ച ളകും എല്ലംകൂടി ഒരു കുക്കറിലിടും. കുക്കറിൽ ഇട്ട് അയ്ക്ക് ഞാൻ ഗരമസാല പൊടി മാത്രേ ഇടൊള്ളു ട്ടോ ഗരമസാല പൊടിം കൊറച്ച് മഞ്ഞ
ഈ കുക്കർക്ക്ടുമ്പൊളോ
ആഹ് കുക്കർല് ഏഹ് ഉള്ളിം തക്കാളിം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇടും ഇട്ടാണ്ട്. അയ് ക്കെന്നെ ഗരം മസാല പൊടി ഇടും കൊറച്ച് കുരുമുളക് പൊട്യൂടും. പിന്നെ കൊറച്ച് പെരിഞ്ചീരക പൊടിം ഒരരസ്പൂണോ ഒരു സ്പൂണോ മല്ലിപൊടിം അങ്ങനെ ഇട്ടിട്ട് ഏഹ് വിസില് രണ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിലടിപ്പിക്കും അന്നിട്ട് രണ്ടു വിസിൽ അടിച്ചേന് ശേഷം അപ്പോത്തിനു ഞാൻ ഇവടെ ചിക്കൻ ഫ്രൈ ചെയ്യും ഇല്ല ഇല്ല ഒന്നു ആവൂല ആ ഉള്ളീന്നന്നെ വെള്ളം എറങ്ങും
ആഹ്
അപ്പ എന്നിട്ട് ആഹ് അപ്പോത്തിന് ഇപ്പ ഇപ്പത്തെ ഗ്യാസില് ഇന്റെ വീട്ടില് അടുപ്പില്ലട്ടോ ഫുള്ള് ഗ്യാസ് സ്‌മലാണ് അപ്പൊ ഇപ്പറത്തെ ഗ്യാസില് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കും അപ്പൊ ചിക്കൻ ഫ്രൈ ആയോ ണ്ടാവും. അതെ ആ സമയത്തന്നെ ഞാൻ ഒരു കുടുക്കേൽ വെള്ളം വച്ചിട്ട് ആഹ് റൈസ് ന്ള്ളത് അരി കഴ്കിയിട്ട് നെയിച്ചോറാക്ക്യാണ്ട് ഞാൻ റൈസ് കുക്കർല് എറക്ക്യേക്കുട്ടോ അപ്പം മൂന്നും ഒ ഒരേ സമയത്ത് മൂന്നു ആവും
അപ്പം നെയ്ച്ചോറൊക്കെ റൈസ് കുക്കർല് വെക്കാൻ പറ്റോ?
ആഹ് നെയ്ച്ചോർ റൈസ് കുക്കർല് വെക്കാലോ നല്ലം നന്നാവും കറക്റ്റ് വേവായിട്ട് കിട്ടും ഞമ്മള് ഒരു ഗ്ലാസ്സ് അരി ക്ക് രണ്ട് ഗ്ലാസ് വെള്ളാണല്ലേ നമ്മള് സാധാരണ എടുക്കാ. ന്ന് റൈസ് കുക്കർല്ക്കൊക്കെ എറ ക്കുമ്പം ഒരു ഗ്ലാസരിക്ക് ഒരു ഒന്നേ മുക്കാ ക്ലാസ് വെള്ളട്ത്താ മതി. ഏഹ് ന്നാ നല്ല നല്ല ഇല്ല ഇല്ല ഇല്ല ഒന്നും ഒന്നും അടിപിടിക്കൊന്നുല്ല. തെളച്ച വെള്ള തെളച്ച വെള്ളത്ത് നമ്മള് ഇട്ടിട്ട് തൾച്ചേൻ്റെ ശേഷം മ്മള് അടീക്ക് എർക്കി വെക്കല്ലേ ഇൻ്റെ അഭിപ്രായത്തില് കുക്കർലും സാധാ ചെമ്പട്ടിൽലൊക്കെ വെക്ക്ണേലും ഏറ്റവും സേഫ്റ്റി ഈ റൈസ് കുക്കർലാ ന്നാ പിന്നെ അവ്ടുന്ന് തളച്ച് അടി പിടിക്കാനുള്ളൊരു സമയില്ലല്ലോ
ആ മറ്റേത് നമ്മളിങ്ങനെ ഇളക്കിൊണ്ടിരിക്കണല്ലോല്ലെ നെയ്ച്ചോറൊക്കെ ആവുമ്പോ
റ്റ എളക്കിയിട്ട് റൈസ് കുക്കറിലണ്ട് എറക്കി വെച്ചാല് നല്ല പെർഫെക്ട് നല്ല നോ പാകയിട്ട് കിട്ടും റൈസൊക്കെ അതേപോലെ തേങ്ങാച്ചോറൊക്കെ ഞാനങ്ങനെ റൈസ് കുക്കറില് എറക്കി വെക്കലാണ്
അപ്പൊ റൈസ് കുക്കർ ഉണ്ടായോ ഒരു ഉപകാര അല്ലേ
ആഹ ആദ്യം എല്ലാം ഞാൻ കുക്കറില വെച്ചന്നത് ഇപ്പം എല്ലാം റൈസ് കുക്കറിലാക്കി വെറും ചോറാണെങ്കിലും എനിക്ക് ഞാൻ നോർമലടുപ്പൊന്നും ഇല്ലാത്തോണ്ട് വെറുംചോറ്
അതെന്താ അടുപ്പൊന്നും ഉണ്ടാക്കാത്ത എങ്ങക്ക് പോക പറ്റൂല
അടുപ്പുണ്ടാക്കാത്ത വെച്ചാല് എന്താ ഇപ്പത്തെ വീട് നമ്മള അകൊക്കെ ഇങ്ങനെ വൃത്തിയ വിചാരിച്ചിട്ടേ അടുപ്പും പുകയുംതൊക്കെ ഇപ്പപിന്നെ ഗ്യാസോ ഇൻഡക്ഷൻ കുക്കറ ഒക്കെ ഉണ്ടാവകുമോ പിന്നെ അടുപ്പിന്റെറെ ആവശ്യം വരുന്നില്ല പിന്നെ വിറകും ഇതൊക്കെ തെരഞ്ഞു നടക്കണ്ടേ അ പൈസ നോർമൽ പൈസന്നെ ഉള്ളു പക്ഷെ എന്താ ഗ്യാസ് കറന്റടുപ്പ് ഗ്യാസും കിട്ടുണ്ട് മാസം ഒരു എണ്ണൂറ് തൊള്ളായിരം കറന്റ് വരുള്ളൂ ഈ അടുപ്പൊക്കെ ടൈലി കത്തിക്കണ ആൾക്കാരരു അവസ്ഥ തന്നെയ പിന്നെ ഞാൻ വിചാരിച്ച ന്തിനാ പിന്നെ നമ്മള് റിസ്ക് എടുത്ത് അടുപ്പുമ്മേ ഇണ്ടാക്കണത് വാങ്ങണ്ട നമ്മള് ബിരിയാണിമ്മന്നാ ണ്ട്ടോ ഇവിടത്തിയത് ആ അതെ ഉം
ആ ഏതായാലും ബിരിയാണീന്റെ റെസിപ്പി മുയുവനായില്ലല്ലോ?
ഉ ആഹ് ഇല്ല എന്നിട്ട് ഞാന് ബിരിയാണി ആ അങ്ങനെ റൈസും ആ കൂടെ വേവുന്നിട്ട് നമ്മള് കുക്കറ് തുറന്ന് നോക്കിയാല് നല്ലം എന്താ അ ഉടഞ്ഞ മസാലായിരിക്കും അത് നല്ലോ ഒന്ന് ഇലക്കി ഇലക്കി ഇളക്കി കൊടുത്ത ഉള്ളീന്തൊക്കെ നല്ല അലിഞ് പോവും ഭയങ്കര മസ എന്താ പറയാ പേസ്റ്റ് രൂപത്തിലായി കിട്ടും ഉ എന്നിട്ട് ഞാനത് ബിരിയാണി പൊട്ടുക്ക് ആ മസാല ആദ്യം ഇട്ടിട്ട് പിന്നെ മ്മള് ഫ്രൈ ചെയ്തി ചിക്കനും ആയിക്കിട്ടാണ്ട് മിക്സ് കുറച്ച് തൈരും പാർന്നാണ്ട് മോള് കുറച്ച് മല്ലിച്ചപ്പും കരപ്പൊട്ട് ഗർണിഷ് ചെയ്തിട്ട് നേരെ ആ ചൂ അപ്പൊ നല്ല ചൂടുള്ള മസാല അയക്കാറ ട്ടോ ചിക്കനും ചൂടുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയ കുക്കറിലുള്ള മസാലയും ചൂടുണ്ടാവും
അപ്പൊ അയിക്ക് വേറെ എന്തെങ്കിലുക്കെ മസാലകളിടണ്ടേ
ഇല്ല വേറെ മസാലപ്പൊടികളൊന്നും ഇടല്ല ഓവർ മസാലപ്പൊടി ഇണ്ടായാലും വേറെ എന്തൊക്കെയാണ് ടേസ്റ്റ് വര ബിരിയാണിന്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടണങ്കില് മെയിനായിട്ട് ഗരം മസാലേം കുറച്ച് കുരുമുളക് പൊടിം യൂസ് ചെയ്താ മതി ന്നാണ് എൻ്റെരു അഭിപ്രായട്ടോ
അപ്പൊ ബിരിയാണി മസാല
ആ ബിരിയാണ മസാ മന്ന് പറഞ്ഞാല് ഈ ഗരം മസാലക്ക് കുറച്ച് മല്ലിം മുളകും അതു അതുതൊക്കെ ചേർത്തിട്ട് ഓല് ഇണ്ടാക്കണ സാധനല്ലേ ഞമ്മള് എന്താ ബിരിയാണി മസാലന്നും ഞാൻ യൂസ് ചെയ്യലില്ലട്ടോ പിന്നെ പിന്നെ ആ ചൂടോടക്കെ നമ്മള് റൈസ് ഇടണം ഏത്?
ഗരം മസാലാന്ന് പറഞ്ഞല്ലോ അതങ് വാങ്ങാൻ കിട്ടോ?
ഞാന് പൊടിയായിട്ട് വാങ്ങിയതാണ് ഇപ്പം പക്ഷെ ഉ പൊടിയല്ലാതെ നമ്മളെ വീട്ടില ഇ ണ്ടാക്കലാണ് ഞാൻ നോർമല് നോർമൽ ഇ പ്പോ ഞാൻ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലൊരു പേജിന്നേ നല്ലൊരു മ് ഒരു ഷെഫ് പൊടി ഇണ്ടാക്കി സെയിൽ ചെയ്യുണ്ണ്ട് അപ്പോൾ ഓരേന്ന് വാങ്ങിയതാണ് അത് നല്ല പൊടിയാട്ടോ ഞാന് അവരുടെതെന്നെ എനക്ക് ഇന്നിം വാങ്ങണം ന്നിട്ട് ഈ റൈസും നമ്മെളെ ബിരിയാണി ദംടുമ്പേ റ്റവും ശ്രദ്ധിക്കണ്ട കാര്യം ന്താ അറിയോ ഈ മസാലയും ന നല്ല ചൂട് വാണം. നമ്മളിട്ന്ന റൈസും നല്ല ചൂട് വേണം. രണ്ടും തെളച്ചോ മസാല നല്ലോം തെളച്ചോണ്ട്ക്ക്ന്ന സമയത്ത് നമ്മ ചൂട്ള്ള റൈസ് ഇട്ട എന്താറിയൊ. പെട്ടന്ന് മോൾക്ക് ആവി കേറും.
ഹലോ കേക്കണില്ലേ ചോദ്യചിഹ്നം
ആ കേക്ക്ണണ്ട് കേക്കണണ്ട് പറഞ്ഞോളി ഞാൻ കേക്ക്ആണ്.
അവു പെട്ടന്ന് മോൾക്ക് ആവി കേ റിയാൽ നല്ല ഫ്ലേവർ ചിക്കന്റെ ആ ഫ്ലാവെർതൊക്കെ പെട്ടെന്ന് റൈസിൽ ചെല ബിരിയാണ് ഇണ്ടാവുമല്ലോ. ഫ്ലേവർ ഇല്ലാത്ത റൈസ ആവുല്ലോ ച നമ്മൾ ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണി നമ്മൾ റൈസ് ഒറ്റക്ക് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ്ണ് ചിക്കനൊന്നുംല്ലാതെ. മസാലെന്നും കൂട്ടാതെ റൈസോറ്റക്കു കയിച്ചാലെന്നെ ടെയ്സ്റ്റാണ് ഇത് ആ അപ്പം നമ്മൾ രണ്ടും പിന്നെ നമ്മൾ കോർച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ സിമ്മിലാക്കി ഗ്യാസുമ്മ വെച്ചാൽ ന്റെ മോൾക്ക് നല്ല ആവി വന്ന് ബിരിയാണിന്റെ മണൊക്കെ പുറത്ത്ക്ക് വരും. മറ്റേത് നമ്മൾ തണുത്ത മസാലയും കുറേ മുന്നേ ഊറ്റി വെച്ച ചോറൊക്കെ ഇടുമ്പോം കുറേ അട് അടീത്തെ മസാലക് ചൂടായ റൈസും മത്തിയാത്.
ആ പിന്നെ ദമ്മിടണെങ്കി പിന്നെ ആയിച്ചിമ്മക്ക് കൊറെ കത്തിച്ചണോല്ലേ.
ആ അതെ അപ്പോ ദമ്മുടുമ്പോൾ നമ്മൾ ആകെ ഒരു അഞ്ച് മിനിറ്റ് കത്തിച്ച് അഞ്ച് മിനിറ്റ് ആവണെന്റെ മുന്നേ ഞാനൊക്കെ ഈ ഇത് വെന്തുട്കനെ ആ മസാലക്ക് ആ അടുപ്പത്ത് വെച്ചൊണ്ട് ചിക്കനും മസാലയും ജോയിൻ ആകണ സമയത്ത് അത് തിളച്ചണേക്കു ഞാൻ തളച്ച റൈസിട്ട് കൊടുക്കലാണ് ചൂട് ഇപ്പുള്ള റൈസും. അത് മൂടുമ്പോയെ ക്കും അപ്പോ ആവി വരും അപ്പ നമുക്ക് അവി വന്ന് നല്ല ബിരിയാണീന്റെ മണം പുറത്തക്ക് വരുവല്ലോ രണ്ട് മാ
ഔ നിങ്ങൾ പറയുമ്പോ തന്നെ ബിരിയാണിന്റെ ടേസ്റ്റൊക്കെ കിട്ടാ
ആ ബിരിയാണി ഇഷ്ട്ടാണോ
ആഹ ബിരിയാണി ഇഷ്ടാ.
ഐശെരി കുറെയായോ ബിരിയാണി കയിച്ചിട്ട്.
ഇല്ല ഇതിലടക്ക് വീട്ടിലൊരു സൽക്കാരംണ്ടായിനി അന്ന് കയിച്ച്ണ്.
ഉം ഐശ്ശെരി വീട്ടിലെ എടക്കെടക്ക് സൽക്കാരങ്ങളൊക്കെ ഇണ്ടാവുംല്ലേ.
ആ ഇമ്മ മെയിൻ ഷെഫ്ഫാണ് അടിപൊളി ഇതേപോലെ ഭക്ഷണംക്കെണ്ടാക്കും.
ഓ അ ശരി ആ ഞാനും തന്നെ എനിക്ക് ഹസ് നിന്ന് ബിരിയാണി കിട്ടിയ ന്ക്കും മൂപ്പരെ കയ്യെ മണത്തിട്ട്ന്ക്ക് കൊതിയാവും. അപ്പൊഞാ അപ്പൊ ഓര് പറഞ്ഞു എനിക്ക് നാളെ വീട്ടിൽ വേറെ പരിവാ ണ്ടല്ലോ എന്റെ അപ്പം. നാളെ സിസ്റ്റർ ഇവിടക്ക് പോവാൻ പോർത്ത് പോവാണ്. ഓരെ ഹസ്ബൻഡന്റെത്തക്ക് പോവാണ്. അപ്പം വീട്ടിൽ ചെറിയൊരു സൽക്കാര പരിപാടി പോലെണ്ട്.
ബിരിയാണി ഉണ്ടാവോ
ആ ബിരിയാണിയിണ്ട് ഓര് എന്തൊ ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞിനി ഞങ്ങക്കെന്തെങ്കിലും ഫുഡ്ഡോക്കെ വേണം ചെലവല്ലേ. ചെലവ് ന്നൊക്കെ പറഞ്ഞപ്പം ഒര് പറഞ്ഞീന് ഇൻക്ക് തലേന്ന് രാത്രി ഞാൻ എ അവിടെരു ഷോപ്പുണ്ട് അവിടെ അങ്ങാടിലന്നെ ആ അവ്ട്ന്ന് ബിരിയാണി ഓർഡർ ചെയ്യണ്ട്ന്നൊക്കെ പറഞ്ഞിനി. അവ്ട്ന്ന് ബിരിയാണി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അവിടുന്ന് വീട്ടിൽ നിന്ന് കയിക്കാന്നൊക്കെ പറഞ്ഞീനി. അപ്പം നാള രാത്രി അങ്ങോട്ട് പോണം. ആ നാളെ പോക്ക് മൊതലാവും. നാളെ ഓര് പോയിട്ട് പിറ്റേന്ന് രാവിലെ ഓർ ഹലോ?
ആഹ് ആ പറഞ്ഞോളൂ കേക്കിണ്ട്.
ആ ആ അപ്പം മറ്റന്നാൾ ആ ആ കേക്കണില്ലേ
ഉം. അല്ല എന്തെ എന്നിട്ട് സിസ്റ്ററിന് കൊടുത്തയ്ക്കണേ
ആ കൊടുത്തായക്നെ വെച്ചാൽ സിസ്റ്റർന് കൊടുക്കാൻപ്പം കാര്യായിട്ട് എന്താ പ്ലാൻ ചെയ്തിട്ടൊന്നുല്ല. അങ്ങനെ നാളെ പോവുമ്പം എന്തെങ്കിലൊക്കെ വാങ്ങി പോണം. പിന്നെ ആ അനിയത്തിന്റെ ഹസ്ബന്റിണ്ടവിടെ അടുത്തന്നേ. നിങ്ങളെന്താ കൊടു
ആ ആ ആ
നിങ്ങള് അങ്ങനെ ആരെങ്കിലും പോവുമ്പോന്താ കൊടുത്തയക്കല്.
ഞാൻ ഉണ്ണിയപ്പൊക്കെയാണ്. എന്റെ മെയിൻ ഡിഷ് ഉണ്ണിയപ്പാണ്. അപ്പൊ അതാണ് എല്ലാരും പറയാ.
ഞാൻ അനിയത്തിന്റെ ഹസ്ബൻഡ്ണ്ടവിടെ അവിടെ അടു ത്താണ്. അപ്പ ഓര്ക്ക് കൊറച്ച് പച്ച മാങ്ങക്കെ വേണന്ന് പറഞ്ഞണ്ട് അനിയ ആ അനിയത്തി ഇപ്പ ബെഡ് റെസ്റ്റിലാണ്. ഓല് പ്രഗ്നന്റായിട്ട്.
അപ്പ അനിയത്തിക്കുള്ള പച്ച മാങ്ങ ഓളെ ഹസ്ബൻന്റിനാ കൊടുക്കണേ.
അനിയത്തി പച്ച മാങ്ങ കഴിക്കണ കണ്ട്, കണ്ട്, ഹസ്ബന്റിന് കൊതിയായിട്ട് ഹസ്ബന്റ് അങ്ങട്ട് പച്ച മാങ്ങ കൊടുത്തേക്കാൻ പറഞ്ഞെണാണ്. ഇപ്പ പഴയ പോലല്ലല്ലോ. ആ അന്നാ ശരി.